ആഹ് കെടന്നില്ലായിരുന്നോ
കെ ഉറങ്ങണെന്നുണ്ടെങ്കി പന്ത്രണ്ട് മണിയാവും അപ്പം കലിക്കൊണ്ടോല് വിളിച്ചോട്ടെ ചെസ്സ് പറഞ്ഞു തന്നു എന്നും ഇത്രാവും ഇക്കാടെ വിളിയൊക്കെ കഴിഞ്ഞ് കാണ്ട് കിടക്കുമ്പോത്തിനും പന്തറണ്ടരയ്യാ ആഹ് പൊറത്താണ് ഞാൻ പറയണ കേൾക്കുണ്ടോ
ആഹ് ഞ്ഞ ആഹ് അത് പറയണ കേക്കണണ്ട് കൊറച്ച് ലാഗ് പോലെ തോന്നണ്ട്
എന്താ പറല് ഫോൺേ ചെവിക്ക് ഇങ്ങോട്ട് അടുപ്പിച്ച് പിടിക്കാൻ വയ്യ ഫോണ്വി ളച്ച് വിളച്ചി വിള്ച്ചിളച്ച് ചെവിന്റെ കപ്പാസിറ്റി ഓരടങ്ങീന്
കപ്പാസിറ്റി പോയി ഞാനും ഇതിപ്പി ഇങ്ങനെ ആലോചിക്കും ഞാനാണെങ്കിലും ഏഹ് കൊറെ കോളൊക്കെ ഏഹ് മറ്റേ ഹെഡ്സെറ്റ് വച്ചിട്ടും അങ്ങനെയൊക്കെ സംസാരിച്ചെ
അയിന് ഹെഡ്സെറ്റ് വെച്ചാലും ചെവിക്കൊക്കെ കംപ്ലൈൻറ് ആണ് അത് ഹെഡ്സെറ്റ് ഇങ്ങനെ ഉള്ള
ചൂടാവും ഉം
ആഹ് അതാണ് അപ്പോ ഹെഡ്സെറ്റ് മകതിട്ട് ങ്ക് ലൗഡ് ലൗഡിൻ്റെ ഒരു ഓപ്ഷൻ തീ കൊടുത്താ മതിയാരുന്നു
അതെ അതെ അതെനാന്ന് വെച്ച് കയിഞ്ഞാൽ ക്ലിയർ ആവാൻ വേണ്ടിട്ടാരിക്കും ചിലപ്പോം എന്താണോ എന്തായാലും അങ്ങനെ ഒരു ഓപ്ഷനില്ല എന്ന പിന്നെ വിശേഷം എന്താ കഴിച്ചെ നേരത്തെ നിങ്ങൾ അത്താഴം കഴിക്കുവോ ഹലോ
കൈക്കും നേരത്ത പൊറാട്ടണ്ടായിരുന്നു അതാ കയ്ച്ചത് പറയാ
ഏ
ഞാൻ പറയണനക്ക് മനസ്സിലാവണില്യാ.
ഇല്ല എന്താ പറഞ്ഞേ, ആ ഇപ്പ ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്.
ഉം രാവിലത്തെ പൊറാട്ട ഇണ്ടായിരുന്നു അതാണ് കഴിച്ചത് ന്ന് പറയാ.
ആ അപ്പം എ ചോറ് കഴിക്കലില്ല രാത്രി?
ഇന്ന് ചോറൊന്നും ഇണ്ടാക്കില്ല.
ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണോ?
ഞായറാഴ്ച ആയിട്ടൊന്നല്ല. ഉച്ചക്കുള്ള ഭക്ഷണം ഇവിടെ തറവാട്ടിലെയ് എളയിച്ചിവിളിച്ചു അപ്പ മക്കളൊക്കെ അങ്ങോട്ട് പോയി.
ആഹ
അപ്പ പിനേ പിനെ ന്നമ്മള്. റ്റക്കല്ലെ ഒള്ളൂ പിനെ ന്നമ്മക്ക്‌ വേണ്ടി പിനെ പ്പ ചോറുണ്ടാക്കാൻ വരിച്ച്-
അന്നട്ട് പ്പഉച്ചക്കെന്താ കഴിച്ചേ?
ഇതിനൊരു ഓൾട്ട കുടി ഉണ്ടായിന്നു.
ഹ് ഹ് അപ്പൊ ഇന്ന് ഒന്ന് വീതം മൂന്നു നേരം രാവിലത്തെ കടി ഹ് ഹ്. ഉ കൊഴപ്പില്ല പ്പ ഒഴിച്ച്-
പിന അങ്ങനൊന്നും കഴിക്കൂല ചെലപ്പം കഴിക്കൊള്ളൂ എന്നൊന്നും കയ്-
പൊറോട്ടയാൾ തന്നെ ഉണ്ടാക്കിയതാ?
ഏ കടെന്ന് വാങ്ങി കൊടന്നെയ് രാവിലെന്നെ രാവിൽ- ഇന്ന്കടിണ്ടാക്കാൻ മടിച്ചിക്കാണ്ട് മേനക്കൊണ്ട് ഇന്ന് പൊറാട്ട വാങ്ങികൊണ്ട്രീ പറഞ്. അങ്ങനെ ഇന്നത്തെ കടി പൊറാട്ട ആക്കി ആ. ആഹ അതെ എല്ലാം പൊറത്ത്ന്ന്.
ഉം ഉം ആഹ് ഞങ്ങള് ചോറ് രാവിലെ ചോറ് വെച്ചു ഇന്ന് മഴ- കുറവുണ്ട് ഇന്ന് നല്ല വെയ്ലായിരുന്നു പകല് അപ്പം അതുകൊണ്ട് ഇന്ന് അലക്കും പറക്കും ഒക്കെ ആയിരുന്നു.
ആ ന്നീ എല്ലോട്ത്തും അങ്ങനെ തന്നെആയ്ര്ന്നുണ്ട്.
ഉം ഇപ്പൊ മൂന്നാ ദിവസായിട്ട് ഭയങ്കര മഴയല്ലായിര്ന്നോ. പഷേ തുണിയൊന്നും ഉണങ്ങി കിട്ടിയൊന്നും ഇല്ല, തുണിയൊക്കെ ഉണങ്ങാനുള്ള വെയ്ല് വന്നില്ല. അതിന്റെ എടയ്ക്കൊക്കെ മഴ പെയ്തു, നന്നായിട്ട് വെയ്ല് തെളിഞ്ഞിരുന്ന സമയത്ത് മഴ പെയ്തു.
ആ ലാസ്റ്റ് ആ മ അ വൈകുന്നേരം ടൈമില് നല്ല മഴ ണ്ടായിരുന്നു.
ഞങ്ങ്ക്ക്‌ വൈകിട്ടല്ലായിരുന്നു ആ ഉച്ചൊക്കെ ആയപ്പത്തേനും ഒന്നരയോ രണ്ട് മണിയൊക്കെ ആയപ്പത്തേനും മഴ പെയ്തു. നല്ലൊരു മഴ പെയ്ത് വെറുതെ ഇതായിട്ട്.
ഇവിടെന്നാ വൈകുന്നേരം ആയിരുന്നു മഴ.
ആഹ പിനെ നാ വേറെനാ പരിവാടി വീട്ടിലെന്തെക്കെയുണ്ട് പച്ചക്കറിയോ.
ആഹ വീട്ടില് ആഹ ഞാപച്ച- പച്ചക്കറി ഒക്കെ കുഴിച്ചിടും ന്നിൻക്ക് പച്ചക്കറി ചെടി അതൊക്കെ ഭയങ്ക താല്പര്യള്ള ആളാ.
താല്പര്യണ്ട് ആഹ് ആ ഞങ്ങൾക്കും ഉണ്ട്. ചെടി പക്ഷെ ഇപ്പൊ കുറവാ കാരണം. ഞങ്ങള് സ്വന്തവായിട്ട് ചട്ടിയൊക്കെ ഉണ്ടാക്കി ചെടിയെല്ലാം ന്നട്ട് വെച്ച- വേറെൻ ആഹ് ബോകൻവില്ല ആ ഞങ്ങളത് കൊറേ- ഞങ്ങക്ക് ഒരു സമയത്ത് ഭയങ്കര ഒരു പൈസാർന്നു. അണ്ട് ഞങ്ങള് ബോൾസ് ആയിരുന്നു ആ സമയത്ത് ഫുള്ള്. തപ്പി നടന്ന് പിടിപ്പിച്ചത്
ഞാന് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങലുണ്ടായിരുന്നു ബോൾസ്
ആഹ് ഞങ്ങൾടെ ഈ ഏരിയയിലെ നന്നായിട്ട് പിടിക്കും
ആഹ് അത് ഇൻക്ക് അറിയാം തണുപ്പുള്ള ഭാഗായോണ്ടല്ലേ ആഹ് അവിടന്ന് തന്നെ ഈ സാധനം വര്ല്ലോന്ന്
ആഹ് അപ്പൊ ഇതെന്താന്ന് വെച്ച ആഹ്
ഇന്നനെ വരല്ലേ
വരല്ലേ ഞങ്ങള് എന്നിട്ട് പല വീടുകളിലും ഉണ്ടാവൂലോ അപ്പൊ ഒരു കുഞ്ഞി കഷ്ണം തരോ കുഞ്ഞിക്കഷ്ണം തരു ചോദിച്ചു ചോദ്ച്ച് അങ്ങനെ ഇപ്പ ബോൾസിന്റെ എല്ലാ കളറും വീട്ടിലായായിരുന്നു അത് കഴിഞ്ഞൊ ഒരു വീട് മാറലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞഴ് ഞ്ഞപ്പോത്തേനും കൊറേ പോയി കൊറേ ഇതിങ്ങനെ നശിച്ചു പോയ പോലെ ആയി പിന്നെ ഇപ്പൊ കൊറേ ഒക്കെ ഉണ്ട് പല പല വെറൈറ്റി പൂക്കൾസ്ണ്ട് എനി പേരുകളൊന്നും കറക്റ്റായിട്ട് അറിയില്ല ഇങ്ങനെ കൊല പോലെ നിൽകുന്ന ഒരു ചെടിയൊക്കെ ഉണ്ട് നല്ല രസം അ അതിന്റെ
ആഹ് ഇൻക്ക് ആ അതൊക്കെ ഞാൻ കണ്ടു പക്ഷെ ഐന്റെ പേരൊന്നും ഇൻക്കറിയില്ല പക്ഷെ ഇതൊക്കെ ഈ ആ നാട്ടിൽ മാത്രമേ നല്ല ഉഷാറ്ൽ ഉണ്ടാവുള്ളൂ
ആഹ് അതെ അതെ ഞാന അത് എൻ്റെ വീടിന്റെ അങ്ങോട്ടേക്ക് എന്റെ വീടിന്റെ അങ്ങോട്ടേക്ക് കൊണ്ടന്നായിരുന്നു പക്ഷെ അവിടെ എന്താന്ന് വെച്ച കഴിഞ്ഞാ ചെടി നന്നായിട്ട്ണ്ടാവും ഇല ഇല കൊഴുപ്പ് പിലെ നന്നായിട്ട് ചെടി വരും
ആഹ് അതന്നെ പൂ അന് പൂ ആ പൂക്കള് കുറവായിരിക്കും പക്ഷെ തണുപ്പുള്ള ഏരിയ ആകുമ്പോ നല്ല ഉഷ്
ന നന്നായിട്ട് പോക്കും റോസൊക്കെ നല്ല രസാ റോസൊക്കെ ഏഹ് കൊറേ ഉണ്ട് ബ്ലഡ് റെഡ് കളർ ഉള്ളതൊക്കെ ഉണ്ട് പക്ഷെ അത് നാട്ടിലേക്ക് വന്ന് പിടി പ്പിച്ച് കഴ് എന്റെ വീട്ടിലേക്ക് വന്ന് പിടിപ്പിച്ച കഴുമ്പത്തേനും അതിനക ഇണ്ടാവു ഇല്ല അതി പൂവും ചെറുതായി പോവും ഒരു ഭംഗിയില്ലാത്ത രീതിൽ മുരടിച്ചു നിക്കും ഇവിടെ അങ്ങനത്തെ ഒരു കാലാവസ്ഥയല്ല എല്ലാ ചെടികൾക്കും പറ്റില്ല ആഹ് പക്ഷെ അവിടെ നമുക്ക് ഭയങ്കര എ നന്നായിട്ട്ണ്ടാവുമ്പോ നമുക്ക് കൂടുതൽ കൂടുതൽ ചെയ്യാൻ തോന്നൂല്ലോ അങ്ങനെ പിന്നെ ബോഗൺ വില്ല് ഇല്ലാട്ടോ ബോഗൺ വില്ല് മാത്രം അവിടെ ഇല്ല
ആഹ് ബൊഗൈൻവില് ഇപ്പൊ ഞാനല്ല എനിക്ക്പ്പയ്ല്ല താല്പര്യം
ബോഗൺ വില നല്ലത്ല്ലേ ഒരു ഒരു മൂന്നാല് മാസം പൂ നിക്കും വർഷത്തില് ഒരു തവണ അത് ആറു മാസം കിട്ടൂല്ലേ
ആഹ് ആറു മാസം കിട്ടും അതായത് ഡിസം ആഹ് ഞാ ഞാനും ഇവിട ഇതേമാതിരി ചട്ടി ഉണ്ടാക്കും ഡിസംബറിലാണ് തൊടങ്ങിട്ടേ ജൂൺ ആഹ് ആവണ അതുവരെ ത് പൂക്കളേകാരം മഴക്കാലം വരുന്ന അതുവരെ ഉണ്ടാവും പൂക്കൾ
പൂക്കൾണ്ടാവും ചട്ടിയില് വെച്ചേത കൊണ്ട് ഒരുപാട് പാകൽ ഇങ്ങനെ പടർന്നു പോകൂല ല്ലെ
ആഹ് ചട്ടിയാവുമ്പോ നമുക്കേ അതിനെ വെട്ടി നിർത്താ ആഹ് ഇപ്പയ്നെ വെട്ടിക്കളയ്ണ ഒരു ടൈം അല്ലേ
ആഹ് അത് ബോഗൺവില്ല എങ്ങനെ മേടിക്കുയാണോ അതോ എവിടെന്നെങ്കിലും
അല്ലാ ഇ എല്ലാ താ ഇപ്പൊ പറഞ്ഞില്ലേ ഓരോരുത്തരു സ്ഥൽത്ത്ന്ന് കമ്പ് വാങ്ങുന്ന്
ആഹ് അതുപോലെ മേടിക്കൂല്ലേ അപ്പൊ ഈ ബോഗൻ വില്ലക്ക് നല്ല റേറ്റ്ല്ലേ ആഹ് അങ്ങനെ ഈ ബോഗൻ വില്ല ചെടിയായിട്ട് ആഹ് ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു ചേച്ചി മേടിച്ചിട്ടുണ്ട് അപ്പം അന്റെ ചേച്ചി എന്ത് ചെയ്തു വെച്ച കഴിഞ്ഞാൽ ആഹ് ചട്ട ട്ടില് നിക്കുമ്പോ ചെറിയ പൂവാന്നും പറഞ്ഞ് അ ചേച്ചി നിലത്ത് നട്ടു അപ്പൊ എന്താ പറ്റിയന്ന് വെച്ച കഴിഞ്ഞാൽ മൊത്തം വല്യ ചെടിയായി അന്നിട്ട് അതിന്റെ തുമ്പത്തൊക്കെ പൂവ് ഉണ്ടാവും നന്നായിട്ട്ണ്ടാവും കൊലച്ചുണ്ടാവും പക്ഷെ ഭയങ്കരമായിട്ട് പടർന്ന് കിടക്കും
ആഹ് അത് തന്നെ എന്നന്നെയാണ് ശരിക്കും ബൊഗേൻ വില്ല ചട്ടി കുഴിച്ചിട ഏറ്റവും ഭംഗി പുറത്താവുമ്പോ നമുക്ക് അതിനനുസരിച്ച് സ്ഥലവും വേണം അത് മതിലിന്റെ പുറത്തൊക്കെ തൂങ്ങിക്കുമ്പോ രസണ്ടാവും
ആഹ് ഇത് അങ്ങനെയല്ല ഇവര് പ്ലെയിൻ സ്ഥലത്ത നട്ടേക്കുന്നേ അപ്പൊ അതിങ്ങനെ അടിഞ്ഞു കിടക്കും അങ്ങനെരു പിടിച്ചു കയറി പോവാനുള്ളരു ആഹ് നല്ല വെയില് വേണം ആ ശരിയാ ഈ ബോൾസിനും അങ്ങനെ തന്നെ നന്നായിട്ട് വെയില് വേണം
ആഹ് ബോൾസൽൻ്റെട്ത്ത്ണ്ടായിര്ന്നു ഒരുപാട് കരൾ കളറുകളായിട്ട്.
ആഹ് ഏതാ വെല്ല്യ ബോൾസാ മറ്റേ ഹൈബ്രിഡ് ബോൾസാ
ഹൈബ്രിഡ് അയിട്ട്ല്ലേ ഹൈബ്രേഡ് ഹൈബ്രിഡ് അതാ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളാന്നാട്ട് ട്ടിൽ നിന്ന് ഞാന് ഇങ്ങട്ട് ഓൺലൈനായിട്ട് വരുത്തിയതെര്ന്നു ന്ന്ട്ട് ഒരുപാട് കളറുണ്ടായിന് ഒരാറേഴ് കളറൊക്കെണ്ടെയിന് ഞാൻ പർഞ്ഞു പിന്നെന്റെടുത്ത്ന്നങ്ങനെ പോവലെയ്നി. അതിനൊരു അസുഖം വന്നാ ആഹ് തണ്ടാണ്ട് ചീയ്യെല്ലോ
ആഹ് ചീഞ്ഞ് പോവും അതാണ് കൊഴപ്പം. എന്റെ അടുത്ത് വെള്ള ഉണ്ടായിരുന്നു ഓറഞ്ച് ഉണ്ടായിരുന്നു ആഹ് പിന്നെ അഹ് പറപ്പിൾണ്ടായിര്ന്നു റോസ് ഉണ്ടായിരുന്നു ആഹ് അങ്ങനെ കൊറെ കളർണ്ടായിന്നു അത്പോലെ ജി ജെറു പറയില്ലേ ജെറപറയുടെ കൊറേണ്ടായിര്ന്നു ആഹ് കൊറെ കാലം ന്നിക്കും ഉം അത് കൊറെ ന്നാള് ന്നിക്കും അതുംഉണ്ടായിര്ന്നു എന്റെട്ത് ഇപ്പ പിന്നെ പിന്നെ വേറെ കൊറെപേരെറിയില്ലാത കുറെ പൂക്കള് ഒരു വയലറ്റ് കളറൊക്കെ ഒരു ചെറിയെ ഒരു എല എലച്ചെടി പോലെ ഇരിക്കും പഷെ ന്നന്നായ്ട്ട് ന്നല്ല രസഅത് കാണൻ
അയിക്ക് എൻസാ തുൻ തുഞ്ചത്തിയെലന്റെ ആഹ് അതും ആഹ് ന്നാട്ടില് ന്നല്ലോം കാണല്ല്ണ്ട് ലൈറ്റ് റോസ് കളർക്കായിട്ടുള്ള അരിയെ ആഹ്
അങ്ങ് ആഹ് അടത് എന്റെ എഹ് വൈറ്റും പിന്നെ പർപ്പിളുണ്ട് ആഹ് റോസ് ഉണ്ടോന്ന് എനിക്കറില അങ്ങനെ കൊറെ കളറുകളുണ്ട് ഉം ഏഹ് അങ്ങനെ കൊറെ ചെടികള് ഉണ്ട്
വടിയൊക്കെ
ഏഹ്
ചെടിയൊക്കെ ന്നല്ല താല്പര്യാ എവ്ട്ന്നേം കിട്ടാണ്ന്ന് ന്ന്ണ്ടെങ്കിലേ ന്നല്ല കായ്യാ.
ആഹ് പിൻ ഒരു സമയത്ത് എനിക്ക് ഭയങ്കരട്ട് പച്ചക്കറി കൃഷിയോട് ഭയങ്കര കമ്പം തോന്നി. അതങ്ങനെ ന്നടുവായിര്ന്നു അന്നിട്ട് എവ്ട്ന്നെലും ആഹ് പച്ചക്കറി മറ്റേ പയറും പയറ്, ചീര, മൊളക് ആഹ് ഒക്കെ പിന്നെ പാവക്
ഉം ഇന്റെട്ത്ത്പ്പതൊക്കെണ്ട് മുളകൊന്ന് ഇപ്പ ഞം പൊർത്ത്ന്ന് വാങ്ങലേല്ല്യ ഇവടെ മൊളക്.
ആഹ് ഞങ്ങക്കു ഇപ്പണ്ട് ഇപ്പൊ ന്നമുക്കുണ്ട് ന്നമുക്കൊരു ആഹ് അത്യാവ്ശം ഉണ്ടാവുന്നുണ്ട് ഈ ഒരു സീസണില് ഞാനിങ്ങനെ ആലോയ്ച്ചു ഇവടെ ഇവടെ ഉണ്ട് മോളക്. ഇപ്പോത്തെ ഈ ഒരു സമയത്ത് ന്നല്ല രീതിയില് തന്നെ ആഹ് പയറ് മഴക്കാല പാവലും പോയി മഴയായതൊ ണ്ട്, കോവക്കയുണ്ട് കോവക്കയുണ്ടാവുന്നുണ്ട് പഷെ കോവൽന്റോരു പ്രശ് തന്നെ ചെയ്യാം
ഈ പാവലിന്ന് പർണേ സാധനംപ്പെന്താഈ കൈപ്പക്ക പാവല്റിണേ?
ആഹ് കൈപ്പക്ക ആഹ് അതെന്നെ അതാണ് പാവല്. പാവൽ പാവയ്ക്കാന്ന് പറയും.
പാവക്ക്യ, കയ്പ്പക്ക്യ പാവയ്ക്യ ആഹ് പല
ആഹ് എന്ന പിന്നെ കപ്പങ്യു ണ്ട്.
ന്നാ പറയാ
കയ്പ്പങ്ങ, ഹാഹ് കപ്പങ്ങ്യ ഇണ്ടോ കപ്പങ്ങ്യ?
കപ്പങ്ങാർഞ്ഞാ പൂളല്ലേ. ന്നാ ശെരിട്ടോ പിന്നി വിളിക്കാ വാക്കി പിന്നെ പറയാ.
യെന്നാ ഓ കേട്ടോ ആഹ്.